ഹലോ
കേൾക്ക്ണ്ടോ?
ആഹ് ഇണ്ട് ഇണ്ട്.
ഹലോ ആഹ് ഓക്ക ഓക്കെ ഒക്കെ അപ്പൊ ആശിമ ഞാൻ ഒന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വി വി ആഹ് ഓക്കെ ആ പെട്ടെന്ന് സംസാരിക്കേ.
കേൾക്കണല്ലേ വോസ് ക്ളിയറല്ലേ?
ഓക്കെ ഓക്കെ
ഹലോ
ഹലോ ഹലോ ഷിയാസ് ആഹ് കേൾ
ആഹ് അപ്പൊ ഞാനൊന്ന് സംസാരിക്കാൻ കരുതുന്നത് വിദ്യാഭ്യാസ ത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടക്ക ഓക്കെ അപ്പ ആദ്യം ഞാൻ കുറിച്ചു കാര്യ നിങ്ങള് ആഷിമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കാം നമ്മളെ വിദ്യാഭ്യാസ പറയുമ്പോ അപ്പൊ ഞാന് എന്റെ ഒരു താല്പര്യമുള്ള മേഖല ന്ന് പറഞ്ഞാല് സോഷ്യൽ വർക്ക ആണ്. അതായത് ഏഹ് പൊതുസമൂഹ ത്തിന് വേണ്ട കാര്യങ്ങൾ ഹെൽപ് പീപ്പിൾ ടു ഹെൽപ് അദേഴ്സ് എന്നുള്ളൊരു ഒരു ഒരു തീമുമായി ബന്ധപ്പെട്ട് ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പൊ സ്വാഭാവികമായി ഇപ്പം ലോകത്ത് ഏറ്റവും കൂടുതല് ജനസംഖ്യ ഉള്ള രാജ്യം കൂടിയാണ് ഇന്ത്യ എന്നുള്ളത് അപ്പൊ ഇന്ത്യയില് ഏഹ് അതുപോലെ തന്നെ ഏഹ് ഈ ദാരിദ്ര്യരേഖയുടെ കണക്ക് കണക്കുകൾ ഒക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കില് ഇന്ത്യയുടെ രേഖകള് ഏഹ് പൊതു പൊതുമധ്യ നമ്മള് കുതിച്ചു നോക്കാണെന്നുണ്ടെങ്കിൽ ആഗോള തലത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഒരു എല്ലാ പറയപ്പെട്ട ആഹ് ഈ ഒരു പറയപ്പെട്ട പ്രശ്നങ്ങൾക്കും ഇതിനൊക്കെയുള്ള എല്ലാ വിഷയങ്ങൾക്കും ഉള്ള ഒരു പരിഹാരമായിട്ട് ഒരു ഒരു ഒരു വിദൂര കാലത്തേക്ക് നമുക്ക് വേണെങ്കില് എടുത്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ് വിദ്യാഭ്യാസം ന്നുള്ളത് ഓക്കെ വിദ്യാഭ്യാസം ഒരു പൊതു പൊതുസമൂഹത്തെ ഇന്നത്തെ വളർന്നു കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നമുക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ ഭാവിയില് ഈ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്ക് വേണ്ടി പരിഹരിക്കാൻ വേണ്ടിട്ട് സാധിക്കും ഓക്കെ അപ്പൊ അതാണ് ഞാൻ ആദ്യമായിട്ട് ഹാഷിമിനോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഒരു പോയിന്റ് എന്നുള്ളത്
ആഹ് ആഹ്
പിന്നെ ഹാഷിമിന് വേണെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ഏഹ് മേ ഇപ്പൊ സാധ്യതകളെ കുറിച്ചിട്ട് ഏഹ് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വേണങ്കിൽ സംസാരിക്കാം വളർന്ന് വന്നു കൊണ്ടിരി ക്കുന്ന യൂത്തിനിടയുള്ള യുവാക്കൾക്കിടയിലുള്ള വിദ്യാഭ്യാസം എത്രത്തോളം ഇണ്ട് അതിനെ അവര് എത്രത്തോളം പ്രാധാന്യത്തോടു കൂടി കാണുന്നുണ്ട് ഈയൊരു സമകാലിക സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുണ്ടോ അല്ലെ ആഹ് എ ഐ ഇന്റലിജൻസിന്റെ എ ഐന്റെയൊക്കെ കാലഘട്ടാണല്ലോ അപ്പം അതിനെകുറിച്ച് ഒക്കെ വേണങ്കിൽ ഹാശിനോട് സംസാരിക്കാം
ആഹ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പക്ഷെ എന്റെ ഫീൽഡ് വേറേണ് ഞാന് മ്മ് ഹൗസ് ബിൽഡിങ് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട് ജർമ്മനീല് അതായത് എ വൺ ടു ബി റ്റു വരെ ജർമ്മൻ ലാംഗ്വേജ് കുറച്ച് പഠിക്കണം ബീ റ്റു മിനിമം ഇതാട്ടൊ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ആണ് അപ്പം അവര് പറയ ബി യുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് എവിടെ കയറാം ഈ ഹൗസ് ബിൽഡിംഗ് പ്രോംഗ്രാമിന് കേറാം ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമില് കേറിയ ശേഷം പണം ഇഷ്ടം പോലെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ നഴ്സിംഗിന് പിന്നെ ഐ ടി പരമായിട്ട് അഹ് ഇഷ്ടം പോലെണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ട്രാവൽ മേഖല അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രം ഉണ്ടയ്ല് അപ്പൊ അയ്ല് നമ്മള് രണ്ട് വർഷം പഠിക്കുമ്പോ തന്നെ ഒന്നര ലക്ഷം സ്റ്റയ്പ്പന്റോട് കൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും അതില് ജർമനീന്ന് പറയുമ്പോ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യമാണ് എന്നാൽക്കൂടെയും അവിടെ ഒരു ഒന്നര ലക്ഷം ഇന്ത്യൻ റുപ്യ കേട്ടോ അപ്പൊ ഉറുപ്പയില് ഒന്നര ലക്ഷം എന്ന് പറയുമ്പോ നമുക്ക് ഒരു അരലക്ഷം അമ്പതിനായിരം ർപെക്കെ നമുക്ക് അവിടെ ഒരു മാസം എക്സ്പെൻസ് ഉണ്ടാവുള്ളൂ അപ്പോൾ അപ്പൊ പിന്നെ ഒരു ലക്ഷം നമുക്ക് എന്ത് ചെയ്യാം സേവിങ്സ് ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ വീട്ട് നാട്ട്ക്ക് അയ ക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം പിന്നെ ഈ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമ് കഴിഞ്ഞ ശേഷം ശേഷം പിന്നെ നമ്മക്ക് വർക്ക് ചെയ്യുമ്പോ നേഴ്സിങ്ങിനൊക്കെയണെ മൂന്ന് ലക്ഷം പിന്നെ ഐ ടി പരമായിട്ടുള്ള മൂന്ന് ലക്ഷണ്ട് അങ്ങനെ പല എന്തായാലും രണ്ടു ലക്ഷത്തിന്റെ മേലേ എല്ലാ ഏഹ് പ്രോഗ്രമില് നമക്ക് സാലറി ആയിട്ട് തന്നെ ലഭിക്കും അത് ജർമ്മൻല് വർക്ക് ചെയ്ത് കൊണ്ട് വേണേൽ അവിടെ സെറ്റിൽ ആവാം അങ്ങനെ പല മേഖലകൾക്കും നമുക്ക് പ്രവേശിക്കാം ഇതില് ആഹ് നിനക്കിപ്പോ സോഷ്യൽ സെക്ടർ ആയിട്ട് ബന്ധപ്പെടാനല്ലെ അയ്നനുസരിച്ചുള്ള ഹ്യൂമാറ്റീസ് ആയിട്ട് ഹ്യൂമൻ റിസോഴസ് റിലേ ചെയ്ത് അതിലൊരുപാട് ഫീൽഡും ഉണ്ട്ട്ടോ അതില് ഉൾപ്പെടും അപ്പൊ ഞാൻ അങ്ങനെ ഒരു കേട്ട് മുന്നോട്ട് പോകാനാണ് എന്റെ ഒരുരാഗ്രഹം
ഓക്കെ അപ്പൊ വിദ്യാഭ്യാസത്തിന് ആഗോള തലത്തിലുള്ള സാധ്യതയെ കുറിച്ചിട്ടാണ് ആശ്യം പറഞ്ഞത് അപ്പൊ ഞാൻ ഈ ഒരു അവസരത്തിലൽ ഞാൻ ഒന്ന് ഓർക്കാൻ ആഗ്രഹിക്കുന്നുന്നത് ഒരു കഴിഞ്ഞ കൊല്ലം അതായത് മുമ്പത്തെ വർഷം വരെ നമ്മുടെ കേരളത്തി ഉണ്ടാർന്ന ഒരു ഒരു സാഹചര്യത്തെ കുറിച്ചാണ് അതായത് ഏഹ് ഉന്നത വിദ്യാഭ്യാസത്തെ തലത്തില് അതായത് അന്ന് റീസന്റ്ലി ആഹ് ഒരു സമയത്ത് വന്നിട്ടുള്ള കണക്കുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കയാണ് അതിന്റെ നമ്മുടെ അന്നതെ ഉന്നദ്ധ വിദ്യാഭ്യസ മന്ത്രി ആയിട്ടുള്ള ബിന്ദു എന്താണ് ബിന്ദു എന്ന് പറഞ്ഞിട്ടോരു മന്ത്രി ഇല്ലാരുന്നോ ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു അപ്പൊ ആഹ് മന്ത്രി കൂടുതൽ വിമർശനങ്ങൾക്കൊക്കെ അതീതമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതായത് കേരളത്തിലെ യുവാക്കള് അതുപോലെ തന്നെ യുവ സമൂഹം കാര്യമായി ട്ട് ആഗോള തലങ്ങളിലുള്ള വിദ്യാഭ്യാസം നേടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാ പുറത്തുള്ള രാജ്യങ്ങളിലോട്ട് പോവാ കേരളത്തിലുള്ള ഏഹ് അവസരങ്ങളൊന്നും ഉപയ ഉപയോഗപ്പെടുത്താതെ പുറത്തുള്ള രാജ്യങ്ങളിലോട്ടും പുറത്തുള്ള സീറ്റുകളിലോട്ടൊക്കെ പോവന്നുള്ളൊരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പുതിയ സർക്കാർ വന്നതിന് ശേഷം അത്തരങ്ങളിൽ ഉള്ള പ്രശ്നങ്ങൾ- പരിഹരിക്കും എന്നുള്ള ചർച്ചകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ കൂടുതൽ യുണിവേഴ്‌സിറ്റി ആക്രിട്ടികേശൻസ് കോടുക്കുകയും കുട്ടിക്കൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് ചെയ്ത് കൊടുക്കുക ഒക്കെ മൊത്തത്തില ഒരു യൂത്ത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഒരു പരിസ്ഥി ക്രിയേ ചെയ്യാന ഉണ്ടാക്കാൻ വേണ്ടി റ്റിയാണ് നിലവിലുള്ള ഗവൺമെന്റ് പരിസ്രരമിച്ചൊണ്ട് ഇരിക്കുന്നത് അപ്പോ വിദ്യാഭ്യാസ മേഘലക്കളില് യുവ ക്കള് യുവാക്കൾ എന്ന് പറഞ്ഞാല് ഒരു രാജ്യത്തിന്റെ ഒരു ഒരു നാടിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് അല്ലെ അല്ലെ ഭാവിയിലോട്ട് നമുക്ക് ആഹ് അര് അസെറ്റ ആണ് അപ്പോ യുവാക്കൾ നമ്മുടെ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്താൻ കഴിയാണന്ന് പറഞ്ഞാല് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതു പോലെ തന്ന നമ്മുടെ നാട്ടില് എന്തൊക്കെ പ്രശ്നങ്ങളാണോ കൊട- ക്കുത്തി വാഴ്ന്നുകൊണ്ടിരിക്കുന്നത് അതിന് ദാരിദ്ര്യം ആവട്ടെ മറ്റെന്ത് വിഷയങ്ങളാവട്ടെ അതിനൊക്കെയുള്ള ഒരു പരിഹാരം ഈ വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ആളുക നമ്മുടെ നാട്ടിൽന്ന് കഴിഞ്ഞല് പരിഹരിക്കാൻ മാത്രമല്ലേ അതേ ഉള്ളൂ ഓക്കെ പിന്നെ അശിമിന് വിദ്യാഭ്യാസ സമ്പദമായി വേറെ എന്ത് പോയിറ്റ് ആണ് ഉന്നയിക്കാൻ ഉള്ളത്
ആഹ് പറയാന്ന് വിചാരിക്ക ഞാൻ ഇന്നലെ ഒരു ക്ലാസ് കേട്ടിരുന്നു അപ്പ അതില് നമ്മടെ ാർലോദ യൂണിവേഴ്സിറ്റിയിൽ ചെ്മാടാർലോ യൂണിവഴ്സിറ്റിൽ പഠിച്ച ഒരു ഉദവിയാണ് ആള് ഇവിടെ മെവാത്ത് മെവാത്ത് നോർത്തിയുള്ള ഒരു ചെ സ്റ്റേറ്റ ഒരു ചെറിയൊരു ഗ്രാമാണ് മവാത്ത് അവിടെയുള്ള ആളുകൾ എന്ന് പറയുമ്പോ എങ്ങനെയാണ് ഒരു ഒരു തരി പോലും അവിടെ വിദ്യാഭ്യാസം ഇല്ല അവിടെ ഇന്ന് അവിടുത്തെ കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ എങ്ങനൊക്കെ വരാം എല്ലാവർക്കും അവിടെ അഡവക്കേറ്റും പോലീസും ആണ് അവിടെ എങ്ങനെയാണ് അവർക്ക് അവ കിട്ടുന്നത് അവിടെ അതിനായിട്ട് സർട്ടിഫിക്കേഷൻ കൊടുക്കാനായിട്ട് ഒരാള് ഉണ്ട് അത്ര ഓർക്ക് പയിസാ കോടുത്താ മതി അവർക്ക് കിട്ടും ഇന്ന് - ക്ക് പൈസക്ക് ഒരു കുറവും ഇല്ലേയിനി ആഹ് നാട്ടുക്കാർക്ക് പക്ഷേ വിദ്യാഭ്യാസമുള്ള അടുത്ത് കൂടെ പോയിട്ടില്ല അവര വിചാരം എന്താ വെച്ചാ നമ്മളെ കേരളത്തിലുള്ള ആൾക്കാര് ഭയങ്കര വിശ്വാസമാണ് അവർക്ക് അപ്പോ
ആഹ്
ഇവിടെ സ്കൂൾക്ക് ഇരെ ആക്കാ കാരണം തന്നെ മലയാളികള് ആയത് ണ്ട് മാത്രണ് എന്നിട്ട്
ഉം ഉം
ച്ചന്താവുമാണം ഒരാഴ്ച ഇംഗ്ലീഷ് ആവാ ഓര് വിദ്യാഭ്യാസംന്ന് പറഞ്ഞാഇംഗ്ലീഷ് ഒരാഴ്ച സെറ്റ് ആവ പിന്നൊർക്ക് ഓരോ പല ഡോടറർകെഎൻഞ്ചിനിയർ കെ അങ്ങനള്ള ഓരോ വിദ്യഭ്യാസങ്ങളൊക്കെയ സംഭവന്തച്ചാ ഇപ്പൊ റബിക്കാരാതൊട്ട് പച്ചായിട്ട് പറയ ചെയ്തു അവിടല്ലൊർക്ക് തലച്ചോറ് ഇല്ലന്ന പറഞ്ഞ് അതായത് ഒരു അന്തം ബോധല്ല ഇപ്പൊ മുമ്പിലൊരു എം എൽ എ നിക്ക്‌ണ്ടെങ്കി അയ്നെ കുറിച്ച് പറയും അവർക്ക് കേക്കണ്ടോ ഇല്ലന്നരുഇ ത് വരെ പറയുന്ന വിഷയല്ലേ ഒരു പച്ചക്കെ ഒരു തെറിവിളിക്കും കുറ്റം പറയും കാര്യങ്ങളൊക്കെ നോക്കും അതായത് നമ്മുടെ കേളത്തിലെ
ഉം
കൾച്ചർ പോലല്ല നോർത്തിലെ കൾച്ചറ് തീർത്തും വ്യത്യസ്തണ്
ഉം
ആക്യ അങ്ങനക്കെണ് കാര്യങ്ങൾ
ഓക്കെ അപൊ നോർത്തില് ഡൽഹി ഭാഗത്തായിട്ടാണ് ഡൽഹി ഹരിയാന ഭാഗത്തായിട്ടാണ് ഈ പറയപ്പെട്ട ഒരു വ്യക്തി ജോലി ചെയ്യുന്നുള്ളതാണ് ഞാൻ കര്തുന്നത് അപ്പൊ ഞാന് കുറച്ച് മാസങ്ങള് ക്കു മുൻപ് നോർത്ത് ഭാഗത്ത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ആസാം എന്നുള്ള സ്ഥലത്ത് ഞാന് ഒര് ഇന്റൻഷിപ് ആയ ഭാഗമായിട്ട് പോയിരുന്നു അപ്പൊ ഞാന് ആഷിമ് ഉന്നയിച്ച അതേ ഒരു പോയിന്റിലോട്ട് തന്നെയാണ് വരുന്നത് വിദ്യാഭ്യാസത്തെ ജനങ്ങൾക്കിടയുള്ള പൊതുവെ ഉള്ളഒര് ഒരു വിചാരണത്തിനെ കുറിച്ച് ആ ഒരു പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത് അപ്പോ എനിക്കവിടെ ഫീൽ തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് നമ്മുടെ കേ കേരള ക്കാരകുറിച്ചിട്ട് നോർത്തിൽ ഭയങ്കര വിശ്വാസ ആണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ കേരള ത്തിൽ നിന്നുള്ള ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകൾ വിദ്യാഭ്യാസ വിദ്യാഭ്യാസമ്പന്നരായിട്ടുള്ള ഒരുപാട് ആളുകൾ നോർ ത്തിചെന്നിട്ടുള്ള ഇതുപലുള്ള ഒരുപാട് വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾ നടുത്തുമ്പോൾ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ പ താണ് പ്രധാനപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് ഭാഷാപരമായിട്ടുള്ള വെല്ലുവിളികൾ എന്ന് പറയും അപ്പൊ ഈ ആസാമിൽ ആസാമില് ഇപ്പോ അ ഞാനാ പോയിരുന്ന ഒരു ഭാഗം അതായത് ഗുവാഹത്തി സിറ്റിയിൽ നിന്നും ടൗണിൽ നിന്നും ഏകദേശം രണ്ട് മണിക്കൂർ യാത്ര ചെയ്ത് ഒരു റാംപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഹ് നൽബരി ഡിസ്ട്രിക്റ്റില് അതായത് ആസാമിലെ ലോവർ ആസാം ആസാം രണ്ട് രീതിയിലാണ് നമ്മൾ പറയാൻപെടാറുള്ളത് ഒന്ന് അപ്പർ ആസം അതുപോലെ തന്നെ ലോവർ ആസാം അപ്പൊ ഈ ലോവർ ആസാമില് ഈ നൽബരി ഡിസ് ക്രറ്റിലെ റാംപൂര് എന്ന സ്‌ഥലത്താണ് ഓക്സ്ഫോർ എന്ന് പറഞ്ഞട്ടുള്ള സ്കുൾ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ആറ് സ്ഥലത്ത് അതിന്റെ ആ സ്കൂളിന്റെ കാര്യദർശികൾന്ന് പറ പ്രധാനമായിട്ടും മലയാളികളായിട്ട വിാഭ്യാസമ്പന്നരായിട്ട കുച്ച് അജിംബ്രെ ജുണേഴ്സിറ്റി അത് പോലെന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി എന്നൊക്കെ എം എ എഡ്യുക്കേഷൻ എം എസ് ഡബ്ലിയു ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ആളുകളാണ് അതിന്റെ കാര്യമായിട്ടുള്ള മുഖ്യ കാര്യദർശികള് അപ്പൊ അവരോട് സംബന്ധിച്ചപ്പോഴും അതുപോലെ തന്നെ കുട്ടികളുമായിട്ടുള്ള സംബന്ധിച്ചപ്പോളും അതുപോലെ തന്നെ രക്ഷിതാക്കളോടുമായിട്ടുള്ള സമീപനങ്ങൾമ്മൾ മനസ്സിലായന്ന് വെച്ചാല് നമ്മുടെ യുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി ഈ വിദ്യാഭ്യാസമായിബ ന്ധട്ട അവർക്ക് അങ്ങനത്തെ ഏ അതായത് യാതൊരു വിധത്തിലും സഹകരിക്കാൻ കഴിയാത്ത ഒരു ഒരുപാട് വിചാരണകൾ ഉണ്ട് ന്നുണ്ടെങ്കിലും എന്താ പറയാ ഏ അങ്ങനത്തെ ഒരുപാട് വിചാരണകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ഏഹ് നില നിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഭാഷപരമായിട്ടുള്ള വെല്ലുവിളികൾ ന്ന്ള്ളത് അതായത്അവർക്കിടയിൽ കുട്ടികൾക്ക് ആകെ അറിയുന്ന ഭാഷകൾ അതായത് ആഹ് ഒന്നാം ക്ലാസ് രണ്ട് ഒന്നാം ക്ലസ് മുതൽ പത്താം ക്ലസ് വരെ ണ് വിദ്യാഭ്യസംകൊടുക്കുന്നത് അപ്പോചെറിയ ക്ലാസ്സിലേക്ക് കുട്ടികൾ വരുമ്പോ ആ കുട്ടിക്ക് അറിയുന്ന ഭാഷ നിലനിർ ബംഗൾ അതുപോലെ തന്നെ ആസാമിസ് ഭാഷ മാത്രമാണ് അപ്പൊ ഈ ഒരു രണ്ട് ഭാഷ അറിയുന്നതിൽ നിന്നും വെറും ഹിന്ദി അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ മറ്റു ചില ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയു ന്ന മലയാളികൾ വന്നിട്ട് ആസമീസും അതുപോലെ തന്നെ ബംഗളയീ രണ്ടു ഭാഷകൾ മാത്രം അറിയുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകന്നുള്ളൊരു ഒരു വലിയൊരു വെല്ലുവിളിയാണ് പക്ഷെ ഈ വെല്ലുവിളിയെ ഇവരാദ്യത്തെ വർഷം തന്നെ മുൻകടക്കുകയും ബാക്കിയുള്ള വർഷങ്ങളില്ല് പിന്നെ മെല്ലെ മെല്ലെ കുട്ടികളെ ഹിന്ദി പഠിപ്പിക്കുന്നു ഇംഗ്ലീഷ് ച്ച് ലാംഗ്വേജ് പഠിപ്പിക്കുന്നു ഭാഷ പഠിപ്പിക്കുന്നു മറ്റവർക്ക് വേണ്ട ജീവിതത്തില് അവർക്ക് വേണ്ട വാല്യൂസെന്തൊക്കെയാണ് അങ്ങനത്തെ വേണ്ട കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടാണ് ഈ കുട്ടികളെ പിന്നെ ഒരു സമൂഹത്തില് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് വരെ കൊണ്ടുവരുന്നത് അപ്പൊ അര അ ഇത്തരത്തിലുള്ളൊരു ഒരു വിദ്യാഭ്യാസം മുന്നേറ്റമാണ് ആസാമിൽ അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഈത്പോലെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഏ പഠിച്ച് പഠിച്ച് കഴിഞ്ഞിട്ട് വലിയ ആളുകളൊക്കെ അവിടെ ചെ ചെന്ന് ചെയ്യുന്ന വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളെന്ന് പറയുന്ന് എന്തായാലും ആശിമ് നമുക്ക് വീണ്ടും ഇത് ഇത്തരമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ വീണ്ടും നടത്താന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ശിമും റെഡിയാവുമെന്ന് കരുത് ന്ന് ഓക്കെന്നാ ഓക്കെ ശരി നന്ദി
ഓക്കെ ശരി